ഹലോ
കേൾക്കുന്നില്ലേ
ആഹ കേൾക്കണ്ട്
എന്താ പരിപാടി ചായൊക്കെ കുടിച്ചോ കടിയൊക്കെ ഇണ്ടാക്കിയോ
ചായ ഇണ്ടാക്കാണ് പഴം പൊരി കണ് ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ്ട് അപ്പൊ എളുപ്പത്തിനെ
ആ വേറെ
പഴം ഉം മറ്റേത് മറ്റേതൊരു കടിയും കറിയും ഒക്കെ ഉണ്ടാക്കണ്ടേ
ആഹ കുട്ടിളൊക്കെ നിച്ചോ
കുട്ട്യാള്
നീച്ചോ
വല്ല്യ ആള് ഒരു മദ്രാസേക്ക് പോയി ഒരാള് ഒരാൾ പോവാ നിക്കിണ്ട്
എവിടെ പരിപാടി എന്ത് പരിപാടി
പിന്ന ഉമ്മാന്റെ വീട്ടിൽ ഒരു ഇതുണ്ട് കുടുംബങ്ങളെല്ലും കൂടി കൂടണൊരു സംഗമം ഉണ്ട്
ആഹ് അതിന് പോവാനാവുല്ലെ
ആഹ്
അപ്പൊന്ന ഉച്ചക്കത്തെ ഫുഡ് ഒന്നും വേണ്ടല്ലോ
ഉച്ചക്കും രാവിലെ വൈുന്നര ഒക്കെ ഫുഡ്ണ്ട്റഞ് അഞ്ചണി ആവോളും പരിപാടി ഉണ്ട്
അപ്പൊ ഇന്ന് ഫുഡിന്റെ പരിപാടിയൊന്നും നോക്കണ്ട
ഉം പത്തണിക്ക് പോവു
ഏ എങ്ങനെ പോണേ അവിടുന്ന് അടുത്ത റോഡൊക്കാ വൺ
ആഹ് ഞാ വണ്ടില് ഓട്ടോല് പോണം
ആഹ്
എന്ത പടങ്ങി
ഞാനതാ കിച്ചല്ലാ
മ്മേ. ചായക്കന്താ?
ചായക്ന് ദോശണ് ദോശയും ചിക്കൻ കറി.
കറിയോ.
കറി ചിക്കൻ കറിയാണ് ഇന്നൽകത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഇന്നലെ ചിക്കന വാങ്ങിച്ചേ. ചിക്കന് നല്ല വെലയാണ് ഇവടെ ഇരുന്നൂറ്റി നാല്പത് ആ ഇരുന്നൂറ്റി നാല്പത്
പ്പളോ
കൊറഞ്ഞിട്ടന്നില്ല
ഏ മീൻ ഇണ്ടാ നല്ല മീൻ ഇന്നല പോയോട്ത്തൊക്കെ
എങ്ങനെ?
ഇന്നല പോയടുത്തൊക്കെ നല്ല മീൻണ്ടാ
ആഹ് നല്ല മീനൊക്കെ ഉണ്ട് പൊറത്തൊക്കെ നല്ല മീനുണ്ട് നല്ല എല്ലാ മീനും ഉണ്ട് പക്ഷെ നല്ല വേലെ
വെലേണ് ലേ.
ആ മീൻ കാണുമ്പോ വിചാരിച് തീരെ വിലയില്ലാന് കാരണം അത്രയും കുന്നോളം കൂട്ടിട്ട്ക്കും. അതിന്റെ അടുത്ത്ക്ക് പോയി ക്കുമ്പോ ആഹ് നൂറ് രൂപക്ക് പത്ത് മത്തി. അങ്ങനെയൊക്കെ ഉണ്ടാവോളു.
ഏഹ്
ഒരു മത്തിക്ക് പത്ത് രൂപ വെച്ങ്ങാണ്ടൊക്കെണ് വിക്ക്ണത്
ഒരു മത്തിക്ക് പത്ത്
ആഹ് ആഹ്
ആഹ് അത് വെല കൂടുമ്പോ അങ്ങനെത്തെന്നെക്കാരം ഓരോന്നിന് പത്ത് ഇരുപതൊക്കെ ക്കാരം വെല ഞപ്പൊ കൊറേ ദിവസായി മീൻ വാങ്ങി
അഹ് ശരി മീന് ബടം കൊണ്ടരല് കൊറവാണ് ചിക്കൻ തന്നെ അധികം കൊണ്ടരല് മീൻ ബടെയും കൊണ്ടുവരല് കുറവാണ് ചിക്കൻ തന്നെ അധികം കൊണ്ടരല് പിന്നെ എത്രയച്ചിട്ട ചിക്കൻ ഇങ്ങനെ കൂട്ടല്
ബോട്ടി
ഇല്ല നിങ്ങള അവിടെക്കെ കിട്ടുവ?
ആ അവിടെ കിട്ടും കൂര്യാടൊക്കെ കിട്ടും മാർക്കറ്റിലേ
ഈ ബോട്ടീന്ന് പറഞ്ഞാല്
ആ പോത്തിന്റെ പെട്ടി
ആഹ് ആഹ്
അത്
അതി ഇവിടെ ഇന്റെ ഇവല് വലൊന്നും കൂട്ടൂല കുട്ടിയളൊന്നും കൂട്ടൂല.
ഇക്ക്ഇഷ്ട ഞാൻ
എനിക്കും ഇഷ്ട്ടാണ് പക്ഷാ നന്നാക്കാൻ കൊറെ പണിയല്ലേ നന്നാക്കിട്ട് വരുന്നതാ. ആഹ്
നന്നാക്കീതാണ് കിട്ടണ്ടെ നല്ല ഫ്രഷയത്
ആഹ്
ല്ല ടേസ്റ്റല്ലേ.
ആഹ് ശരി നല്ല ടേസ്റ്റ് ആണ് പൂള ഒക്കെ വേണം എൻക്ക്
പൂള ചോറ്ക്ക് വരട്ടിയാലക്കെ നല്ലരസ
ആഹ് നല്ല ടേസ്റ്റ്
ഉം കടയില് നന്നാക്കിയത് കിട്ടും പിന്ന വൃത്തിയാക്കിട്ട് കടീന്ന് നല്ല നന്നാക്കി വൃത്തിയാക്കിയത കിട്ടല്
ആഹ് അതെ ഉം നന്നാക്കാനേ പിന്നെ ഇവിടൊക്കെ ഈ അറവും കാര്യൊക്കെ ഇണ്ടാവുമ്പോ ആൾക്കാരൊക്കെ അങ്ങനൊക്കെ ഉം അത് നമ്മളന്നെ നന്നാക്കണം അത് നന്നാക്കാനൊരു പാട് പണിയാണ്
പാട് പണിയാണ്
ആഹ്
മാണ്ടാവിചാരിച്ചു
ഉം
നോക്ക് ചിക്കന്റെ പാട്സ് തിന്നോ
എങ്ങനെ
ചിക്കന്റെ പാട്സ്
ചിക്കൻ പാടസ് പിന്നെഎടീല് കൊണ്ടുവരലുണ്ട്
ഉം അത് എന്ത്യയ്യലാ വരട്ടലാ
അത് വരറ്റും അത് നല്ല ടേസ്ററാ അത് എനിക്കിഷ്ടാ
ആഹ്
അത് ഇവിടെ കുട്ട്യാളൊക്കെ കൂട്ടും നല്ല ഇഷ്ടാണ്
ഉം ഇവിടെ പറ്റൂല കുട്ട്യാൾക്കൊന്നും അത്
ഏ ചിക്കൻ പാട്സോ ചിക്കൻ പാട്സ് നങ്ങളുടെ ഇവിടെ അടുത്ത്ന്ന് എപ്പഴും കിട്ടും പിന്നെ ഗ്രൂപ്പ് പ്പുണ്ട് ആ ഗ്രൂപ്പിൽ ഇങ്ങനെ വിടും എല്ലാ ദിവസവും ആ അന്ന് നമ്മള് ഓർഡർ കൊടുത്താൽ മതി ഓർ കൊടുത്തല് വെച്ചാ വേഗം കയ്യും ചെയ്യും ആൾക്കാര് വാങ്ങിക്കാണ്ട് പെട്ടെന്ന് കയ്യും
ഉം
ഇനിയിപ്പോ ഇന്ന് സ്പെഷ്യല് പഴംപൊര്യാല്ലേ
ഉം
ഇനി അത് കുടിച്ചിട്ട് എത്രമണിക്കാ പോവല്
പത്ത് മണിക്ക് പോണം ചോറൊക്കെ ആയോ
ഇല്ലല്ല ഞൻ അടുക്കളേക്ക് ഇപ്പൊ വന്നിട്ടുള്ളൂ ഇന്ന് സ്കൂളില്ലല്ലോ അടുകളീ തന്നെയാണ് സ്കൂളില്ലല്ലോ
ഉം ദോശ എന്താ അരി അരച്ചതാ
അല്ല ഞാൻ ഇന്ന് പൊടിയ്റ്റാ ച്ചുട്ട് ക്ക്ണെ ഇന്നലെ നോമ്പുണ്ടായിട്ട് പൊറാട്ട കൊട്ന്നിരുന്നു അപ്പൊ അയില് പൊറാട്ടിം ഉണ്ട് ബാക്കി അത് ചൂടാക്കി പു ട്ടുംതൂക്കിൽ വെച് ങ്ങാണ്ട് ചൂടാക്കി ക്കെ നല്ല മയാണല്ലോ
ആഹ്
ആഹ് അപ്പൊ അതുണ്ട് പിന്നെപ്പൊ എനിക്ക് നോമ്പല്ലേ പിന്നെ ഇവല് അത് ക്കൂട്ടിങ്ങാണ്ട് കുടിച്ച് പോകും പിന്നെ കൊറച്ച് ദോശ ചൂടാന്ന് വിചാരിച്ചു
ഇപ്പൊഎത്രമത്തെ നോമ്പാ പത്തെണ്ണം നോൽക്ണ് ണ്ടോ
പത്തെണ്ണം കിട്ടാ ണങ്കിൽ പത്തെണ്ണം നോൽക്കണം ഇന്ന്പ്പോ അഞ്ചല്ലേ ഉം പിന്നെ ആ പുതിയാപ്പളക്ക് ഇവിടെ അടുത്ത് പരിപാടി ഉണ്ട് ഒരു എന്താണ് മരിച്ചൊരു പരിപാടി ഉണ്ട് അയൽവാസിയില് പത്ത് മണി ക്ക് അപ്പൊ അത് അങ്ങോട്ട് പോവോ യ്ക്കാരം അപ്പൊ പിന്നെ എല്ലാം കൂടി കടി ഉണ്ടാക്കി വെച്ചിട്ട് കാര്യല്ല ഇപ്പൊ ഉച്ചക്കെക്കുള്ള ഫുഡ് അതും ചിക്കൻ തന്നെയാണ് ചിക്കൻ കൂട്ടിയണ തന്നെ ഒരു മടിപ്പണ് കൊറെ ദിവസം വെച്ച ഇങ്ങനെ കൂട്ടുമ്പോളേ
ഇക്ക് ആ എർച്ചി എന്നും കൂട്ടുമ്പോ മടു പ്പാണ് അത് മീനായലോ ഒരു മീനെനെ എന്നും കൂട്ടുമ്പോ മടുക്കും
ആഹ് അതന്നെ ഉം
നമ്മൾ പല പല മീനെല്ലാം കഴിക്കുന്നത്
ഇന്ക്ക് ന്നെ കൂട്ടാന്ല്ലെങ്കിലും ഒൺക്കലും സമ്മന്തി ൻക്ക് ഭയങ്കര ഇഷ്ട്ടാണ് നല്ല ഒണക്കല്
ഉം ഉം ഞ്ഞാ ന്നാള് ഒണക്കല് വങ്ങിറ്റ് എന്തോ ഒരു ര സല്ലാത്തയ്ന് തോന്ന്ണ് പിന്നെ ൻക് ഹലോ
കേൾക്കുന്നില്ല
പിന്ന ഞാൻ ഇപ്പൊ വാങ്ങിട്ടില്ല ഇനി വാങ്ങണം നീൻ കിട്ടാഞാല് വാങ്ങണം
ആഹ്
മീൻ കിട്ടാഞ്ഞാൽ ആ ഇവടെ വരും ഇവടെ വെലയാണേൽ വരൂല വണ്ടിക്കാര്
ആ ഇവിടിം അങ്ങൻ തന്നേണ് ഇബടെ ങ്ങനെ ഓരോര്ത്തര് ഓരോര്ത്തര് വരും ഇപ്പൊ മീൻന് വെല കൂടീനേഷം ഇപ്പൊ ആരും ആരേം കാണാല്ല്യ പിന്നെ വടെ മീന് വിക്ക്ണോരൊക്കെ പ്പൊ ഒണക്കലാണ് വിക്കുന്നത് ഇവ്ടെട്ത്ത് അങ്ങാടിയിലൊക്കെ മീന് ല്യാഞ്ഞിട്ട് അവ്ടേണ് കഴ്കീട്ട് ഒണക്ക്ണത് പക്ഷേ ഒണക് ൽനും വെലണ്ട് നല്ല വെലണ്ട്
ഒൺക്കലീന് ച്ച്ട്ട് എന്നും കൂട്ടാനൊന്നും പറ്റൂല ഇപ്പല്ലേ ഭയങ്കര കേടാന്നത് ഉം നല്ലപ്പ്ട്ട് ഒണക്ക്ണ്ടാണല്ലോ
ആഹ് പിന്നെ അവരേക്കന്നൊക്കെ വിശ്വസിച്ച് കാണാം വാങ്ങാം മ്മക്ക് പൊർത്ത്ന്ന് വാങ്ങുമ്പള് അത് ഉം എവ്ടൊക്കെ വെച്ച് ഒൺക്ക്ണതും
കുഞ്ഞിക്കലൊക്കെ കൂട്ടുവല്ലോ ഉണക്കല്ല്
ആഹ് ആഹ്
അമ്മളെ തിന് കേടാണല്ല
ആ പൊർത്ത്ന്ന് വാങ്ങുമ്പോ വിശ്വസിച്ച് കൂട്ടാൻ പറ്റൂല അത് ഒണക്ക്ണതൊക്കെ കാണുമ്പോ ചെലോര് വർണേക്കാ
ആ മീൻ കേടെരാതെക്കാന് പ്പൊന്തൊക്കെ കൂട്ടുരുണ്ട്ർഞ്ഞു
ആഹ്
ഉം
ഓ പിന്നെ വേറെന്തൊക്കെ കുട്ടികളക്കെ നീച്ചോ എല്ലാരും മദർസ് പോയിട്ടുണ്ടാവല്ലേ ഉം ന്റെ മോൾക്കുണ്ട് മദർസ് അവക്ക് എട്ടണിക്കണ് ഞ്ഞാറെയ്ച്ച
ഉം
ഉം ഞ്ഞാറെയ്ച്ച എട്ട് മണി മുതൽ പത് രവരേ രാത്രി മദർസ് ല്യ മൂത്തോൾക്ക് ആറ ആറരക്ക് രാവിലെ ഇന്ന് ഇല്യ അവൾക്ക് ശനിയാ്ഴ് ച്ചിം വെള്ളിയാഴ്ച്ചിം ണ്ടാവും അപ്പൊന്ന് ണ്ടാവൂല ഞ്ഞിപ്പന്ന് ആ ഇപ്പ പോകും പത്ത് മണിക്ക് ട്യൂഷന് പോകും പത്താം ക്ലാസ് ത്ത്ല്ലേ ട്യൂഷന് വൊയ്റ്റ് പിന്നെ നാലുമണി വരെ ഇല്യ വോയ്സ് വിട്ടിട്ടില്ല അവള് എവ്ടെന്നൊക്കെ ചോതിച്ച്ങ്ങാണ്ട് വിട്ടീന്നു
ഉം
എന്ത്യാ ഒന്ന് ഫ്രീ ആയത് ന്നാവം
ഉം
പിന്നെ വേറെ പയംമ്പൊരി നീ എന്തൊക്കെയാ പയംമ്പൊരിക്ക് കൂട്ടുവോ മാവ് കിട്ടുമ്പളേ മിക്സിൽ അടിച്ച് മിക്സിൽ അടിച്ചു വെക്കലാ
ആഹ് മിക്സിൽ ഒന്നും അടിച്ചണ്ടാ നല്ല പൊങ്ങി വരുന്നുണ്ട്
ആഹ് ശെരി
അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് മാവ് കൊഴച്ചിലാണ്ട്
കഴിഞ്ഞ് ഞാനിവിടെ ഇണ്ടാക്കുമ്പോ കയായിട്ടൊന്ന് കൊയക്കുവാദ്യം കുഴച്ചിട്ട് പിന്നെ മി സിയിലിട്ടൊന്നടിക്കും
ഉം ഞാൻ മിക്സീല് ഇട്ട് അടിക്കൊന്നൂല അല്ലാതെ തന്നെ പൊ പൊങ്ങു ഞാന് ഇതില്ലേ മൈദപ്പൊടിയും കുറച്ച് കടലമാവും കൂട്ടി
ആഹ് ആഹ്
പിന്ന ഇത്തിരി ഉപ്പും പൻസാരയും മഞ്ഞപ്പൊടിയും
ആഹ്
ഉം അതും ബേക്കിംഗ് സോഡയില്ലേ അപ്പക്കാരം അതും അതും ഇട്ട്
കൂടുതല് കൂട്ടിയാലേ ചൊ ചുവന്ന കളറാവും
ആ കൂടുതല് ഒരിത്തിരി മതി ഒരു ഒരു നുള്ള് മതി കൂടുതൽ ഇട്ടാ വയറ് വയറിന് കേടാ ഉം
അതുപോലെ ഞാൻ ഇപ്പം അടുത്ത് ഫോണിൽ യൂട്യൂബില് നോക്കിക്കാണ്ട് നമ്മള് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടൂലെ കായം ഇപ്പോം
ആഹ്
അതുണ്ടാക്കി അത് ഞാനേ എന്താണ് അര മണി ആ അര മിനിറ്റ് വെക്കണം നമ്മള് മാവ് കൂട്ടി വെക്കണം ഞാന് കൂട്ടാതെ വെ പെട്ടെന്നുണ്ടാക്കിയതാണ് കൊഴപ്പയില്ല പക്ഷേ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടീല്ല നല്ല ടേസ്റ്റ് ഉണ്ട് യും
അത്
മൈദയും മൈ കൊറച്ച് മൈദ പിന്നെ കടലമാവ്
ട്ടോണ്ട് വെള്ള ആവരുത് നല്ല കുറുന്നനാവണം
ആ കുർന്നനെ ആവണം
എന്നാലെ അത് നല്ല പൊങ്ങി വരുവൊള്ളോ
ആഹ് എന്നാ ശരിട്ടാ ഞാൻ വിളിക്കാം എന്നാ